ഹലോ കെ ക് ന്നുണ്ടോ
ആ കേൾക്കാണ്ട്
ഉം എന്തായി കിടന്നാ ഭക്ഷണം കഴിച്ചാ
കിടന്നിട്ടൊന്നില്ല ഭക്ഷണം കഴിച്ചു മീൻ കിട്ടാത്ത പ്രശ്നം കൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉച്ചക്കും കോഴിമുട്ട പൊരി ച്ചത് രാത്രിയും കോയിമുട്ട പൊരിച്ചത് മീൻകറി വെക്കാൻ വേണ്ടീട്ട് പയ്നൊന്ന് മണി വരേ കാ
അതെ അതെന്താ വരാത്തെ മഴയായതുകൊണ്ടാ
ആ മഴ ആയതൊണ്ട് ആ ട്രോളിംഗ് ആയ കാരണം കൊണ്ട് മീന് കിട്ടാനില്ല ചിലപ്പം കിട്ടും പക്ഷേ പതിനൊന്ന് വരെ കാത്ത് നിന്നിട്ട് കി ട്ടീല
ആ ഓ അത് ശരി സാമ്പാറ് അത് ഇപ്പൊ രാ ആ രാത്രിയിലേക്ക്‌ എന്താ
അ സെയിം സാ ആ സാമ്പാറും ഉണക്കസ്രാവും കേബേജ് ഉപ്പേരിയും ആ എ മുട്ട കൊച്ച
മുട്ട പൊരിച്ചത് ആ മു ട്ട പൊരിച്ചത് മസ്റ്റാ തോന്നു അല്ലേ എല്ലാ ദിവസവും ഉണ്ടാവും അല്ലേ
അത് വേറെ വഴിയില്ല
ഇവിടെയും മീൻ കിട്ടിയിട്ടില്ല കൊർച്ച് ഇത് കിട്ടിട്ടുണ്ടായിന് മത്തി കുറച്ച് അപ്പൊ അത്
മത്തി ഒരു കിലോ മത്തിക്ക് മുന്നൂറ് രൂപ
ആ അത് ഉച്ചക്ക് കുറച്ച് ഏ പച്ചക്കറി വറവ് അതെല്ലാം വെച്ച സമയത്ത് ഇത് പൊരിച്ച് പൊരിക്കേ ചെയ്തിട്ടുള്ളൂ കറിയൊന്നും ഇല്ല
പച്ചക്കറി വ വര വറവ്ന്ന് പറയുമ്പോ എന്താ
തോരന്ൻല്ലേ നിങ്ങളെ നാട്ടിലെ
ആ ഉപ്പേരി
ആ ഉപ്പേരി ആ ഒരു സംഗതി അപ്പം വെച്ച് അതിന്റെ കൂടെ ഈ മത്തീനെ പൊരിച്ച് അതിന്റെ കൂടെ ഈ മത്തി പൊരിച്ചത്ണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പം വേറൊരു പച്ചക്കറി കറിയാണ് ഉണ്ടാക്കിയത് ഇനിപ്പ നാളെ വെള്ളിയാഴ്ച്ചല്ലേ ചിക്കൻ അല്ലേ ഉം പിന്നെന്താ കിടക്കാനായ കേൾക്ക ആഹ് കേൾക്കുന്നില്ലേ
ഏ നേർത്തെ പറഞ്ഞൊന്നും കിട്ടീല്ലാ
അതെയ പറ പറ കേൾക്കുന്ന് ഈ
കെട ഇല്ല ആ ഹസ്ബൻഡ് വന്നിട്ട് വേണം
കിടത്താനാ
ഉം
ഉം ഉം ലേറ്റാവാ മുപ്പര് വരാന്?
ആഹ് പത്തര മണിയാവും പിന്നെ വന്ന് ഫുഡ് ഫുഡ് കഴിക്കൂല ഫ്രൂട്ട്സ്ന്തേലും കഴിക്കും
ആഹ് ഫുഡ് കഴിച്ചിട്ടേ വരുത്
ആഹ് ഞാൻ പറയും ഇവിടെ എത്തുമ്പോഴ്ത്തിന് ഈ ചോറ്കഴിക്കുമ്പോ കെടുക്കുമ്പോത്തിന് ഈ ദഹിക്കാനുള്ള സമയം ഇല്ലല്ലോ അപ്പൊ ഇങ്ങൾ അവിടുന്ന് ഫുഡ് കയ്ച്ചിട്ട് വരിയാ അവിടെ ചപ്പാത്തി പറാട്ടക്കെ ഉണ്ടാവും എന്നും ചപ്പാത്തിയിരിക്കും അഞ്ച് ചപ്പാത്തി തിന്നണുള്ളു ആകെ
ആ അഞ്ച് ചപ്പാത്തി തിന്നു
അഞ്ചല്ല രണ്ട്
ആഹ് ഞാൻ അഞ്ചെന്ന കേട്ടെ
ഹി ഹി
അതെ അതന്നേ ആഹ് ആഹ് രാത്രി രണ്ടു നേരം ചോറ് വേണ്ടത്താക്ക് പത്തല്ല നിനക്ക് ചോറ് വച്ചിട്ട് നീ തടിക്കുന്നില്ലേ?
എവിടെ ഇത് ഞാന് കോളേജ് പഠിക്കുന്ന സ സമയത്ത് രാവിലെ എനിക്ക് ആഹ് ചായ കുടിക്കുമ്പോ കടിയൊക്കെ തിന്നാ ഛർദിക്കാൻ വരും ക്ക് പോവൂല ആ ദിവസങ്ങളിൽ എന്താ കാട്ടാറിയ രാവിലെ ചോറും ഇമ്മ എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കും ഉച്ച ക്ക്ള്ളെ ചോറും കൂട്ടാനും കയ്ക്കും ഉച്ചക്ക് കോളേജിന്ന് ചോറ് കയ്ക്കും. വൈകീട്ട് വന്നിട്ട് ചോറയ്ക്കും. രാ ത്രി കിടക്കുമ്പോൾ ചോറ് കയ്ക്കും.
യാ റബ്ബേ ന്നിട്ട് നീ തടിച്ചിനാ?
ഇല്ല
ആഹ് അത് ചെലയാളെ പ്രകൃത അത് എത്ര തടിച്ചാല
ചിലപ്പോ ഞാൻ ഒന്ന് പ്രസയിച്ച് കഴിഞ്ഞാലേ വല്യ. ചെലപ്പോ ഞാൻ പ്രസയിച്ച് കഴിഞ്ഞാലേ വല്യ ടുണ്ടുമണിയാവു
ആ അത് നോക്ക. പ്രസയിച്ചുഏട്ടെ. ചെല ആൾ അല്ല അങ്ങനെ പ്രസവിച്ച് കയിഞ്ഞാൽ മാറ്റം വരുവെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു മാറ്റം വന്ന് കഴിഞ്ഞാല് പിന്നെ അത് മാറി പോവുകയെ ചെയ്യില്ല
ചിലവർക്ക് അങ്ങനെയുണ്ട്.
എന്റെ നേരെ സിസ്റ്ററ് അള്ളോ ഭയങ്കര മെലിഞ്ഞിട്ടാ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ടേ തടിച്ച ടൈപ്പാ. പക്ഷെ ഇവള് ഭയങ്കര മെലിഞ്ഞിട്ടാ ഇവളാ കല്യാണത്തിന്റെ ഒരു നിക്കാഹെല്ലാം കഴിഞ്ഞ സമയത്ത് കുറച്ച് തടിച്ച്. ഡെലിവറി എല്ല പിന്നെ പ്രസ കല്യാണേല്ലാം കഴിയുന്നേരം പിന്നേം തടിച്ച്. പിന്നെ ഓരോ പ്രസവത്തിന് ശേഷം ഇങ്ങനെ തടിച്ച് തടിച്ച് വന്നി ഇപ്പൊ ഓളെ കാണുമ്പോ ഭരണി പോലെയളെ ഭയങ്കരം ഒന്നാമതെ ഓൾടെ പ്രസവം നിർത്തും ചെയ്ത്. അപ്പൊ നിർത്തിയെന്റെ പേരില് പിന്നേം തടിക്കുവല്ലോ.
അങ്ങനെണ്ട്
ആഹ് നിർത്തിയാല് ചിലയാൾടെ ബോഡില്. നിർത്തിക്ക പ്രസവം നിർത്തി കഴിഞ്ഞാല് നല്ല തടിക്കുന്ന്‌ പറയും. ഓള് ഇപ്പം മൂന്ന് കുട്ടികളായേന് ശേഷം നിർത്തി ലാസ്റ്റത്തെ പ്രസവം കഴിഞ്ഞിട്ട്
ഇതിപ്പിയാ ആദ്യേട്ടാ കേക്കണെ
മ്മ്. അങ്ങനെ പറയുന്ന കേൾക്കാ. പ്പ ഞമ്മളെൽ ആരും ഇതുവരെ നിർത്തിട്ടില്ല. ഇവള് ആദ്യായിട്ട് നിർത്തി. അപ്പ ഇവള് നല്ലോണം തടിക്കുന്നുണ്ട്. ആ തടി പോവുന്നുല്ലാ
ങാ
മ്മ്. പിന്നെ നീ എന്തായാലും പ്രസവം കഴിഞ്ഞ്‌ നല്ലോണം തടിക്കുവാരിക്കും.
അയ്ന് ആദ്യം പിള്ളേര് ഇണ്ടാവട്ടെ
ങ അല്ല. വള്ളി ഫുഡ്‌ കയിച്ചാ ഭക്ഷണം കയ്യി
ആ ഭക്ഷണം കഴിച്. ദോസ് തെയ്യ്
ദോസ കുട്ട്യോളൊക്കെ ദോസ കയി ക്ക അവര് ചോറ് കയിക്കോ?
ഇവരാ. നോ രക്ഷ. ഇവരൊന്നും ചോറൊണുല്ല ഉച്ചക്ക് വന്നാ തന്നെ വേണേങ്കില്ലേ തിന്നു. അല്ലെങ്കില് വരുമ്പോത്തേക്ക് ചായേന്റെ സമയാവില്ലേ ചായയും ആ ചായയും യും അങ്ങനെ കയിക്കും. അത് കയിഞ്ഞ് ഇതുപോലെ നിസ്കാരം, ഓത്ത്, പഠിപ്പ് എല്ലാം കഴിഞ്ഞ് നാസ്തയും കഴിച്ച് പിന്നെ പാല് അങ്ങനെ എന്തെങ്കെണ്ടെങ്കില് അത് കുടിച്ച് കെടക്കും. അയിന്റെ എടേല് എന്റെ മോന് ഓ ഇത് കൊറിക്കാൻ ഭയങ്കര ഇഷ്ടേ. ഇവര്ക്കൊന്നും ഭക്ഷണം വേണ്ട ഇപ്പൊ ഒരു നെയ്യപ്പത്തിന്റെ പാക്കറ്റ് പൊളിച്ചിട്ട് അത് ദും ദും താ അങ്ങനത്തെ ഭക്ഷ് ക്ഷണങ്ങള് ഭയങ്കര ഇഷ്ട ബേക്കറിയണ്ട് മോന്ക്ക് ബേക്കറീന്ന് വെച്ച ജീവനാ
ഉം ഓവറ് കൊടുക്കെരുതിട്ടോ വയറ് വേദനെക്ക ണ്ടാവും
ക്കുവായി രാ ഓന് കൊറിച്ചോണ്ടേ ഇരിക്ക് ഈ ചോറിലൊന്നൊന്നും മൊ വേഗം മടുപ്പെരാ ചോറ് ദോശയാലും എന്തായാലും പിന്നെ ഓന്ക്ക് വേണ്ടത് ചിക്കനാ എപ്പോഴും എ സാധാരണ ഇവിടെ മീൻകറിയെല്ലാ ഇടുമ്പ അവൻ പറയും മീൻകറിയാ ഈഹ് എനക്ക് വേണ്ടേ അങ്ങനെ പറയ ചിക്കനെല്ലായാലും കയ്ക്കും ഉം ചിക്കന്റ ആൾ തരാതല്ലോ പിന്ന വേറെന്താ അപ്പ നീ ഹസ്ബന്റിനെയുനും വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ടാവും അല്ലെ
ഉം ഇവട മഴണ്ട് കരണ്ടൊന്ന് പോയി ഇടീം മഴേം നിന്നു കരണ്ടൊന്ന് വന്നു ബെന്നെ മഴക്കും കറണ്ടും
ഇടി എടുക്കുന്നുണ്ടായി നേരത്തെ ഇടി ഏതാ
രാത്രി മിന്നലു ആ
ആഹ് ഇതിപ്പോ ചെറിയൊരു ഇടി അപ്പം ഞാൻ പറഞ്ഞു വേഗം നോക്കിക്കോ വേഗം കെടന്നോ കെടക്കുന്നേന്റെ എടേല് ഏ ഇടി വന്ന് കറണ്ട് പോവും എന്തായാലും പക്ഷെ ഇത്ര നേരായിട്ട് കറണ്ട് പോയിട്ടില്ല അതൊരു ഭാഗ്യാ ഇൻവേർട്ടറില്ല
ഉം ഉം
പിന്നാ
ഇവട കേടനീന്നൊ പുതിയത് വെച്ചതിന്നൊന്നുല്ല
അതെ ആ ആ ആ
ഒരു വള്ളം കയ്യ് നമ്മള് നോട്ട് നോക്കീലേ അത് ചെയ്യുന്ന അനുശേഷിട്ട് നമ്മള് പാർ ക്ക
പണ്ട് എൻ എന്റ വീട്ടിലുണ്ടായിനി ഇൻവെർട്ടർ ഇപ്പം പിന്ന കൊറേ ആയി ഇൻവെർട്ടറില്ലാണ്ട്
അ അവിടെണ്ട് ഇന്റവിട ഇന്റെ കല്യാണ സമയത്ത് വച്ചതേർ
ആ
പന അഗ കിട്ടീരുന്നു
ആ അതൊണ്ട് നല്ല ഉപകാര
ഉപകാരായി ഇപ്പളാ ഉപകാരം മനസിലായത് ഇന്നതാണ് ഈ കറേ ഫ്രയ്മ് കിട്ടും ഇക്ക് കല്യാണ കിട്ടിയത് മൊ അപയിനഞ്ച് ഫ്രയിമെങ്കിലും ഇണ്ടാവും എന്തിനാണാവോ ഫ്രെയിമൊണൊക്കെ അങ്ങനെ ഫ്രെയിമൊന്നും മൊഖം വെള്ളന്ന് തോ ചുടൂല തീരെ ഇഷ്ടല്ല ചിലവരൊക്കെ തന്നത് ബാഗ വേണേ വാച്ച് വാച്ച് ഇടൂലങ്കിലും നമുക്ക് കാണാ ഇടത്തക്ക ബാഗ് പിന്നെ കിട്ടുമോട്ടും എല്ലാം ആക്കി പക്ഷെ ഫ്രെയിംമൊക്കെ എന്താ കാട്ടാ പക്ഷെ ഞാനൊരു അഭി ഇനിഗിഫ്റ്റ് കൊടുക്കുമ്പോളെ ഞാൻ ഫ്രെയിംകോടും ഒക്കൂല ഒന്നെങ്കി പൈസ അല്ലെങ്കില്
ചുരിദാറാ ഉം അത് നല്ല ഉപകാരമുള്ള സാധനം വേണം ഫ്രെയിം എന്തിനാ നിനക്ക് മറ്റേ ഫ്രെയിം ആയിരിക്കുംല്ലേ കിട്ടിയത് നിന്റെ നിന്റെ അത്തന്റെ പേരുള്ള ആ ഒരു ഫ ഫ്രെയിം
അങ്ങത്തെുണ്ട് പിന്നെ അറബിത് കാലിഗ്രാഫി ചെയ്തതുണ്ട് പിന്നെ ചെയ്യോ
ആഹ് വർക്കെല്ലാം വാങ്ങി ബിസിനസ് ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ല ഞാൻ കോഴ്സ് കഴിഞ്ഞു പഠിച്ചു കഴിയിഞ്ഞിന്
ആഹ ആ് അപ്പൊ എന്നാ തുടങ്ങിക്കൂട വീട്
ഇൻഷാ അല്ല തുടങ്ങണം എല്ലാത്തിനും ഒരു സമയം വേണം ആയിട്ടില്ല റെഡ്ഡിയ
സമയം നമ്മളെ കാത്ത് ക്കൂല നമ്മള് സമയത്തെ കാത്ത് നിക്കണം പ്പോ ഒരു അമ്മക്ക് എവിക്കെങ്കിളും പോണമെങ്കിൽ ങ്കിൽ വണ്ടിന നമ്മള് കാത്തു നിക്കുവല്ലോ അല്ല വണ്ടി നമ്മള് കാത്ത്ക്കൂല്ലല്ലോ അതുപോലെ തന്നെ സമയത്തെ നമ്മള് കാത്തിക്കണം
പറയുന്നുണ്ട് ഇൻഷാ തുടങ്ങണം തുടങ്ങി നല്ലൊരു കാലിഗ്രാഫറായി മാറണം
അത് ഫഷ്ട്ടത്തെ നിക്കയച്ചരിട്ടോ
ഇൻഷാ അല്ല
ഒരു ഇൻസ്റ്റ പേജ് തുടങ്ങാ അ പോസ്റ്റ് ചെയ്യാ അത്യാവശ്യം ലൈക്കും ഷെയറും കിട്ടും ഏ
ഇൻസ്റ്റന്റാ
പിന്നെ
എനക്ക്ില്ല ട്ടാ ഇൻസ്റ്റ
അതാ
അനക്കില്ല എന്തറെ ഞാൻ ഒന്ന വാട്സആപ്പ് വാട്സആപ്പ് മാത്രമേ ഉള്ളൂ പി പിന്നെ എന്റെ യൂട്യൂബ് എ പിന്നെ ടെലിഗ്രാം അങ്ങനത്തെ കർക്കർ കൊറെ സാധനങ്ങളുണ്ട് ഇല്ല ഫേസ്ബുക്ക് ഇല്ല
ഫേസ്ബുക്ക് എനിക്കില്ല ഹസ്ബൻഡിനുണ്ട് അപ്പൊ ഇന്റെ ഫോണില എടുത്തക്കണത് അപ്പൊ പിനെ എക്ക ഉപയോഗിക്കാം
അപ്പം എന്തെങ്കില് ഇതെല്ലാം കണ്ടഴഞ്ഞാല് ആ വീഡിയോ ഷെയർ ചെയ്യും ഫേസ്ബുക്ക് പക്ഷെ എനക്ക് വീഡിയോ ആ ലിങ്ക് വഴി ഞാൻ കേറുമ്പം പറയാ ഫേസ്ബുക്ക് ഇൻസ്റ്റ ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പ ഞാന്ൻ നേരെ വെബ പോയിട്ട് അങ്ങനെ ആടന്ന് കാണും തലപ്പരന്തല്ല ഇൻസ്റ്റയിലള്ള ആങ്കിലും ഴിച്ചന്നാേ അതും കാും ആഹ് നോക്കെ അഛ